അതാ എന്തൊക്കെ സുഖല്ലേ
എന്താ സുഖം അവിടെയോ?
റേഞ്ച്ല്ലേ നിനക്ക് സുഖാടാ റയ്
ഞ്ച് കൊറവാണ് ഇവിടെ ആ നല്ല കൊറവുണ്ട് ഇവിടെ
അതാണ് ആ സമയത്ത് മഴയായതു കൊണ്ടായിരിക്കും മഴയാകുമ്പോ എല്ല പ്രശ്നം വരും ആഹ് ഓക്കെ ഓക്കെ മഴന്റെ ബുദ്ധിമുട്ട് കൊണ്ടേ റേഞ്ച് പോണാണ്‌
ആഹ് ആഹ് ആഹ്
പിന്നെ ചാചായൊക്കെ കുടിച്ചില്ലേ
ചായൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് എന്താ പരിപാടി
പ്രത്യേകിച്ച് ഒന്നൂല്ലട ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു
ചായൊക്കെ കുടിച്ചോ?
പിന്നെ ചായ കുടിച്ചു എന്താ ഇന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കിയേ ചായക്ക്
ഇന്നൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ബേക്കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തക്കാ
ക്കള്
ഇന്ന് മക്കൾക്ക് ബേക്കറി കൊടുത്ത് ഇല്ലല്ല ഫുഡ് കഴിക്കൂല ചായ കടി ചായ കടി അതേ
പിന്നെ ഉം വെഷക്കൂലേപ്പം
ഇന്നിപ്പോ ഒരു ഏഴ് മണി ഒക്കെ ആകുമ്പോ എന്തെലൊക്കെ കൊടുക്കും അപ്പൊ പിന്നെ കൊഴപ്പല്ല ആഹ് ഭക്ഷണം കൊടുക്കും ഉം
ഇപ്പം വേം കെടന്ന് ഒറങ്ങോ
ആഹ് ഒര് എട്ടര എട്ടേമുക്കാലൊക്കെ ആകുമ്പോ ഒറങ്ങും
എല്ലാരും ആ സമയത്ത് ഒറങ്ങും
ഏഹ് ഇല്ല ഇല്ല മക്കള് മാത്രം ഞാൻ ഒ ഒറങ്ങുമ്പോ പത്ത് പത്തുമണി പതിനൊന്ന് മണിയൊക്കെ ആവും അവിടെ
ഇവിടി അങ്ങനെ തന്നെ പത്ത് പതിനൊന്നണിക്ക് രാവിലെ രാവിലെ നേരത്തെ എണീപ്പിക്കല്
രാവിലെ ഒരു അഞ്ചരക്കെ ആവുമ്പോ നീക്കും
ഉം ഭക്ഷണ എല്ലാം പെട്ടെന്ന് റെഡി ആവണ്ടെ സ്
ആഹ് പോ ആഹ് ആഹ് കൊണ്ടോണം പോകുമ്പക്കിന് എല്ലാ ഭക്ഷണവും ആവണം ആഹ് ആ ടൈം ആവുമ്പോത്തിന് എല്ലാം ഒരുങ്ങും
ആഹ്
ചോറ് എന്തെങ്കിലൊക്കെ കറി എന്തെങ്കിലും ഒരു ഉപ്പേരി ഇത് ആവും പിന്നെ - പിന്നെ ഓര് പോയി കഴിഞ്ഞാല് അടിച്ചു വാരി തൊടച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രീ ആണ്.
പിന്നെ രാവിലെ എല്ലാം ആവുന്നതുകൊണ്ട് പിന്നെ പണിയില്ലാലോ.
പിന്നെ പണിയില്ല അതാണ്.
ഉം. പിന്നെ
അവടെ നേരത്തെ കയ്യോ പണിയൊക്കെ.
ആഹ് ചോറ് രാവിലെ ഇണ്ടാക്കൂല ബാക്കിയെല്ലാം വേഗം ചോറ് അവര് പോയി കഴിഞ്ഞിട്ട്. വേണ്ട വേണ്ട അത് സ്കൂളിൽ തന്നെയിണ്ട്.
അവിടുന്ന് കിട്ടും ഇല്ലേ ആഹ് ആഹ് അപ്പൊ ചോറ് ഉച്ചക്കൊക്കെ ആവൂലേ വെക്കാ
ആഹ് അത് കൊറ അവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ ചെയ്യാം. ഉം ബാക്കി പണികളൊക്കെ ഇണ്ടാവൊല്ലോ.
ഉം ഉം. ഇപ്പം മഴക്കെ ആയതുകൊണ്ട് അലയ്ക്കിയാലും ഒണങ്ങാനും ബുദ്ധിമുട്ട് ആയി ഡ്രസ്സാന്നും ഒണങ്ങി കിട്ടൂല. ഹലോ. ഹലോ. കേക്കുന്നില്ലേ?
എണ്ടടെ ഇപ്പൊ കേക്കുന്നുണ്ട് നിനക്ക് കേക്കുന്നില്ല?
എടക്ക് ഒന്ന് സ്റ്റെക്കാവ്ണ്ട് അതാണ് റേഞ്ച് കൊറവാ.
എനക്ക് റേഞ്ച് കൊറവുണ്ടാവായിരിക്കും ചെലപ്പോ.
ആഹ് ഇവിടെ റേഞ്ച് ഒക്കെ ഇണ്ടാവലുണ്ട് ഇതിപ്പോ മഴ പെയ്തിട്ടാന്ന് തോന്നു
മഴ പെയ്തിട്ടായിരിക്കും ഇപ്പൊ എല്ലാ സ്ഥലത്തും
റേഞ്ച് കൊറവാണല്ലേ?
ആഹ് ഇവിടെ റേഞ്ചു കൊറവാ. പിന്നെ മന്തി അങ്ങനത്തെ ഭക്ഷണൊക്കെ ഒണ്ടാക്കുവ മന്തി
ആഹ് മന്തി ഞാനുണ്ടാക്കും ഫ്രൈഡ് റൈസ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല
ഉം.
മന്തി ഇണ്ടാക്കും മന്തി ഞാന് യൂട്യൂബ് നോക്കിട്ട് പഠിച്ചതാ.
അത് പിന്നെ അത്ര വല്യ പണിയില്ല ഒരു പ്രാവശ്യ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉം നമ്മുക്ക്‌ പിന്നെ അത് ഇല്ല മക്കളൊക്കെല്ലാം ഇഷ്ടായിരിക്കുംല്ലേ മന്തിപിന്നെല്ലാ ഇഷ്ടമാണല്ലോ.
ഇഷ്ടാണ്.
ഉം.
അവർക്കൊക്കെ ബിരിയാണിയിലേറെ ഇഷ്ട്ടം മന്തിയാണ്.
മന്തി ശരിക്കും മന്തില്ലാന്ന് മസാലകളൊന്നും അധികം ഓവറയിട്ട് ട്ട് വര്ന്നില്ല അധികം വരുന്നില്ലാലോ ഉം അപ്പൊ മന്തിനെ
മന്തി ആ ട്രിക്ക് അറിഞ്ഞാല് സുഖാണ് ഉണ്ട
സുഖാണ് അതെ അതെ എളുപ്പത്തിലാവുന്നതാന്ന് ശരിക്കൊത്.
ആഹ് അതാണ്.
നമുക്ക് ബിരിയാണിക്കാവുമ്പോ മസാല ഉണ്ടാക്കണം ചി ഏഹ് കോഴിനെല്ലാം ഫ്രൈയ് പൊരിച്ചെടുക്കണം ഒക്കെ പണിയല്ലേ. ഉം. പെട്ടെന്നാവുത്. പിള്ളേരിഷ്ടത്തോടെ കഴിക്കുംചെയ്യും അതൊരു സമാധാനം ആഹ്. ബിരിയാണി ആണെങ്കിൽ എന്റ അടുല്ലും ബിരിയാണി ആണെങ്കിൽ ഉള്ളി വറ അങ്ങനെ ഓരോ സാധനങ്ങളും പൊറ പെറുക്കിപ്പെറിക്കി വച്ചിട്ടാണ്ടാവ.
ആഹ് അങ്ങനെ വെച്ചിട്ടക്കാനല്ലേ കഴിക്ക.
ആഹ് മസാലകളൊന്നും പറ്റൂല ചോറും ഇതും മാത്ര ഉം. അങ്ങനെ ഉണ്ടാവല്.
മന്തിയാവുമ്പോ പിന്നെ ആ പ്രശ്നം വരൂല
ആ പ്രശ്നമില്ല, അതന്നെ അതാ പറഞ്ഞെ മയോണിസ് ഇങ്ങനെ വേണ്ടാണ്ട് കൂട്ടുന്നേ ഉള്ളു. വേറെ
ആഹ് ആഹ് ആഹ് മന്തിയാവുമ്പോ പിന്നെ അതില്ലാതെ കഴി
അതില്ലാതെ, ആ നമ്മക്കും പറ്റൂല അവരെ മാത്രല്ല നമ്മക്ക്. ക്കും പറ്റൂലാൽ ഉം
അപ്പൊ പിന്നെ അവരെ പറയാനും പറ്റൂല.
അതെന്നെ, പുറത്തുന്ന് ഭക്ഷണം വാങ്ങിക്കുവോ
ആഹ് പൊറത്തുന്ന് എടക്കൊക്കെ വാങ്ങി ക്കും ബ്രോസ്റ്റഡ് അങ്ങനെ എന്തെലുക്കെ ഉണ്ടെങ്കി അയിനൊക്കെ പൂതിവന്നാ അങ്ങനെ വാങ്ങും
ഉം ഉം ഉം
ബിരിയാണി, മന്തി അങ്ങനത്തൊന്നും വാങ്ങൂല പുറത്തുന്ന്
ആഹ് അങ്ങനത്തെ വാങ്ങിക്ക് ഇത്
ഉണ്ടാകും
ഉ അൽഫാം, ബ്രോസ്റ്റഡ് അങ്ങനെയുള്ള സംഭവങ്ങള് പുറത്തുന്ന് വാങ്ങിക്കാണെങ്കില്
ആഹ് അതൊക്കെ പൊറത്തുന്ന് വാങ്ങും. എട
അതന്നെ കടികളൊക്കെ, ഒക്കെ ഉണ്ടാക്കുവോ
ആഹ് കടികള് ഓവറായിട്ട് അങ്ങനെയൊന്നും അറിയുന്നില്ല. ഇപ്പൊ പിന്നെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് അറിയുന്നുള്ളു എന്നാലും ഏറെക്കുറെ ഒക്കെ എല്ലാം ഇണ്ടാക്കും കേക്ക് ഇണ്ടാക്കൂല പക്ഷെ പുഡ്ഡിംഗ് ഒക്കെ ഉണ്ടാക്കും. മെങ്കോ ബുഡിങ്, കസ്റ്റഡ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കും.
ആഹ് ഉം ഉം ഉം
ഇപ്പം മഴ ആയത് കൊണ്ട് ആഹ് പുഡിങ്, ഞാന് ഇപ്പൊ ഈ കൊറച്ചു മുമ്പ് നല്ല ചൂടായിരുന്നില്ലേ ആ ടൈമിലൊക്കെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിന് ഇപ്പൊ മഴയായതുകൊണ്ട് തണുപ്പാ തണുപ്പുള്ള ഭക്ഷണത്തോടൊന്നും താല്പര്യല്ല.
ആഹ് എന്റെ അടുത്ത് അത് പുടിങ് വല്യ താല്പര്യം ഇല്ലാര്ക്കും അന്നരം ഞാൻ അതിനങ്ങനെ നോക്കാൻ നിക്കലില്ല. കേക്ക് ഇഷ്ടാണ് കേക്ക് ആക്കി കൊടുക്കലേ, കു ട്ടിക്ക് മാത്രാക്കും അല്ലാണ്ട്
ആഹ് അല്ലാതെ ആക്കൂല അല്ലെ ഉം
ഉം ഭയങ്കരൊര് ഇതാ
ആഹ് ആഹ് ഞാനും അങ്ങനെതന്നെ നമ്മള് വീ ട്ടില് ഞമ്മക്ക് കഴിക്കാന്ള്ളതൊള്ളൂ ഇണ്ടാക്ക. അല്ലാതെ അങ്ങനെ ഇണ്ടാ ക്കൊന്നുല്ല ഉം
ഉം ഉം ഉം
കേക്ക് പിന്നെ ഞാന് ഒരു, ഒരു തവണ ഇണ്ടാക്കിക്ക്ണ് അപ്പോ ശരിയായ തില്ല പിന്നെ ഇണ്ടാക്കി നോക്കിയിട്ടില്ല കേക്ക് പുഡിങ്ങ് പിന്നെ പെട്ടെന്ന്ണ്ടല്ലോ, അപ്പൊ പിന്നെ ഇണ്ടാക്കും എടക്ക്.
ആഹ് പുഡ്ഢിങ് പെട്ടെന്ന് ആവൊല്ലോ. പിന്നെ എനക്ക് ആകെ പുഡിങ്ല് ഇഷ്ടഉള്ളത് എളനീറ് മാത്രേ ഒള്ളൂ. വേറൊന്നിനോടും എനക്ക് വല്ല്യെ താൽ പര്യ ഇല്ല അത് ഉം അതിനത് നല്ല ടേസ്റ്റ് ആണ്.
ആഹ് ഇൻക്ക് എളനീർ പുഡ്ഢിങ്ങും, അതേപോലെ മേങ്കോ പുഡ്ഢിങ്ങൊക്കെ ഇഷ്ടാണ് ആഹ്
അതെല്ലാം എള്പ്പത്തില് ഇണ്ടാക്കാനും പറ്റ്ന്നെയാന്നല്ലോ
ആഹ് അതാകുമ്പോ സു ആഹ് ഇല്ല അതാണ് അത്കൊണ്ട് ഞമ്ക്ക് എപ്പ വേണെങ്കിലും ഇണ്ടാ ക്കും ചെയ്യാ ആരേലൊക്കെ വെരുമ്പളൊക്കെ കൊടുക്കും ചെയ്യാ അങ്ങനെയെക്കെ അങ്ങനെയെക്കെ ഇണ്ടാക്ക
ഉം ഉം
കേക്കാവുമ്പൊ നമ്മള് ഇല്ലല്ലോ കേക്ക് ഞാൻ ഒരു തവണ ഇണ്ടാക്കി നോക്കി അത് ശരിയായില്ല പിന്നെ ഞാന് ആ പരിപാടിക്ക് നിന്ന്ട്ടില്ല
ഞാനും സാധാ ക്രീം തേച്ച്ട്ട്ല്ലത് ഞാൻ അങ്ങനെ ഇടല്ല ഞ മറ്റേ നമ്മളെ ഡ്രീം കേക്ക് ഇണ്ടല്ലോ അത് നമ്മക്ക് ഈസിയായിട്ട് ഇണ്ടാക്കാൻ പറ്റും ഉം അത് ഞാൻ സെയ്‌ ല് ഏഹ് കൊറേ കൊട്ത്ത്ട്ട് ഇണ്ടായ്നേനു വിറ്റ്റ്റ് ഇണ്ടായ്നേ നു ഞാന് പിന്നെ ഞാനത് മതിയാക്ക്യേതാ
ആഹ് ആഹ്
ചെറിയ ചെറിയ കണ്ടെയ്നർല് ആക്കിയിട്ട് അങ്ങനെ നൂറ്റി അയ്മ്പതിന് ഞാൻ ഡ്രീം കേക്ക് അത് നമക്ക് വല്ല്യെ പേടില്ല കാരണം ഇത് നമ്മള് പാത്രത്തിലാക്ക്ന്നതോണ്ട് അങ്ങനെരു ആഹ് നമ്മ മറ്റേതാവുമ്പം നല്ലെ എല്ലം നല്ല നീറ്റ് ആയിറ്റ് വെര്ണല്ലോ
റ്റ് പെർഫെക്ഷന് കിട്ടണം
പ്പെ ആഹ് കിട്ടണം ഇതാവുമ്പൊ നമക്ക് പാത്രത്തിലേക്ക് വരുന്നതായതുകൊണ്ട് അങ്ങനെ വെല്ല്യെരു ബുദ്ധിമുട്ട് തോന്നൂല ഉം ഉം അത്‌ ഞാൻ കൊറേ നാള് ആക്കിട്ട്ണ്ടായ്നേനും പിന്നെ ഇത് മക്കൾ
ഉം ഉം ഈ ക്രീമൊക്കെ പൊറത്ത്ന്ന് വാങ്ങലാ അങ്ങനെ ഇണ്ടാക്കുമ്പൊ
ആഹ് അതൊരു കവറ് ആക്കിയ്ട്ട് ആഹ് കവ ഒര് കിലോന്റതങ്ങനെ കിട്ടും ന്നൂ ന്നൂ അല്ലല്ല ക്രീം വാങ്ങി വാങ്ങും എന്നിട്ട് നമ്മള് ബീറ്റ്ർ വെച്ചിട്ട് അടിക്കുവല്ലേ ചെയ്യാ
ആഹ് ആഹ് എന്നിട്ട് ക്രീം ആഹ് ആഹ്
അതൊരു ക്രീം വാങ്ങിക്കഴിഞ്ഞാല് അഞ്ച് കേക്കെല്ലാം ആവക്കാൻ പ റ്റും നമ്മക്ക് ആഹ് ഫിയോണന്നും പർഞ്ഞിട്ട് ഒര് ക്രീമ്ണ്ട് നൂറ്റി നാപ്പത് രൂപയെങ്ങാനും ഒള്ളൂ അയ്ന് അയ്നെക്കൊണ്ട് ഒരു അഞ്ച് കേക്കല്ലാം ആക്കാൻ പറ്റും നമ്മ്ക്ക്
ആഹ് ഒരു ക്രീമ് വാങ്ങിയ അഞ്ചെണ്ണം ഒക്കെ ആക്കാം പറ്റും
ആഹ് വെല്ല്യെ ഒരു കിലോന്റെ ഇത് വാങ്ങിക്കെയ്ഞ്ഞാല് നമുക്ക് വീ ട്ടിലേക്ക് നമ്മ ഭയങ്കരായിട്ട് ഇത് പ്രൊഫഷണലായിട്ട് ആ ക്കുന്നവർക്ക് അങ്ങനെ ആകൂലരിക്കും നമുക്ക് വീട്ടിൽ മക്കൾക്കെല്ലാം ആയി കൊടുക്കുമ്പോ നല്ല അങ്ങനെ അത് മതി എന്നച്ച ഓവർ ക്രീം വേണ്ടല്ലോ കുട്ടികക്ക ആക്കി കൊടുക്കുമ്പോ
ആഹ് കുട്ടികൾക്ക് ഓവർ ക്രീം പറ്റൂല
ആഹ് അപ്പൊന്ന നമുക്ക് എന്തായാലും ഒരു അഞ്ച് ആറെല്ലാം പറ്റും നമുക്ക് അതിനെക്ക കൊണ്ട്
ഉം ഉം
പിന്നെ
പ്രോ എന്തേലൊക്കെ പരിപാടിയൊക്കെ വരുമ്പോ പുറത്തന്ന് വാ വാങ്ങല അപ്പൊ കേക്കൊക്കെ അതൊണ്ടാക്കോ
മ ഞാൻ ആ മക്കളെ ബേർത്ത്ഡേൽ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നാക്കി കൊടുക്കും ഞാൻ പുറത്തന്ന് വാങ്ങിക്കൂല്ല
ആഹ് ആഹ്
ആനിവേഴ്സറിൽ ഉണ്ടെങ്കിൽ പിന്നെ അത് ഹസ്ബൻഡറ് അവര് കൊണ്ട് തരുന്നല്ലേ നമ്മള് ആ ആകുലല്ലേന്തായാലും
ഉം ഉം ആ അതെ അതെ
ഉം അപ്പൊ ശെരിടാ മിനിറ്റ് കുറേ കൂടിന്ന് തോന്നുന്നു